ഹലോ ആ കേൾക്കാം
ഹലോ
കേൾക്കത്തില്ലേ
വിശേഷം
നല്ല വിശേഷം
ആഹ്
അവടെ
ആഹ്
എന്ത് താമസിച്ചാണ് കേക്ക്ന്നത്
ഒന്ന് കേക്ക്ണ് ഫുഡൊക്കഴി ച്ചോ
അൻന്ത
ഹലോ
ഇപ്പ കേൾക്കത്തില്ലേ
ഫുഡ് കഴിച്ച് ആഹ് കേൾക്ക്ന്ന്ണ്ട് കേൾക്ക്ന്ന്ണ്ട്
ആഹ് ഫുഡ് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച്
പെരുന്നാളൊക്കെ അയ്ലെ ഡ്രസ്സൊക്കെ എടുത്തങ്ങള്
ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുന്നു മക്കക്കൊക്കെ എടുത്ത്
ആഹ അവിടൊക്കെ വല്യ ആഘോഷ ആക്കിട്ട് കഴിക്കോ ഉം വലിയ ആഘോഷൊക്കെ കഴിക്കെഴിച്ച് പെരുന്നാള്
ആഹ് ആഹ് ആഹ് കഴിക്കും
ഉ ഉം
ഫുഡ് കഴിച്ച അവടെ
ആഹ് ഞാൻ ഫുഡ് കഴിച്ചു കൊറച്ചേരായി പിന്നെ എങ്ങനെ തയ്ക്കലതൊ ഡ്രസ്സ് ഇങ്ങനെഷോ ഷോപ്പ് പോയി വാങ്ങലാണോ എന്താ ചെയ്യ
ആ തയ്ക്കും പിന്നെ ഞങ്ങൾ പെരുന്നാൾ നമസ്കരിക്കാൻ പോകും നമസ്കരിക്കാൻ പോകുമ്പോ ആ മറ്റേ നമ്മടെ പള്ളിയിൽ വെച്ച് നമസ്കാരുണ്ട് പള്ളിക്ക് അകത്തല്ല പൊർത്ത് ആഹ അപ്പ ആഹ അപ്പൊ അങ്ങനെ നമു സ്ക്കരിക്കാൻ പോകുമ്പോ അത് അഹ പർത ഉപയോഗിക്കുന്നത്
ഉം
പിന്നെ വീട്ടിലി ഇടാനുള്ളത് തന്നെതയ്യ്ക്കും
ആഹ് ആഹ് ആഹ് ഉം
തയ്ക്കോ
ഏഹ് ഞാന് ജസ്റ്റ് ഷേപ്പ് ചെയ്യ അങ്ങൻത്തെ ഉം ചെയ്യുള്ളൂ ങ്ങൾ തയ്ക്കാ മതിയാവൂല്ലേ എല്ലാ ഡ്രസ്സും എല്ലാ ടൈപ്പ് ഡ്രസ്സും തയ്ക്കോ
ആഹ് ആഹ് സ്വന്തമായിട്ട് തയ്ക്കും ആഹ്മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുക്കത്തില്ല
ഉം ഹ ഹ ഉം അങ്ങനെ ഇങ്ങനെ തയ്ക്കാൻ ആ പഠിക്കാൻ പോയിട്ടുണ്ട് തയ്ക്കാനായിട്ട്
തയ്ക്കാൻ ഇവിടെ അമ്മായിമ്മ തയ്ക്കും അപ്പൊ നോക്കി നിന്ന അങ്ങനെ ആതെ ആഹ് ആദ്യം ആദ്യം വെട്ടി തരുവായിരുന്നു പിന്നെ ഇപ്പ തന്നെ വെച്ചു വെട്ടി
ആഹ് അളന്ന് വെട്ടോ
ആഹ് തന്നെ വെട്ടിയെടുക്കും
ആഹ് പ്പും യൂട് ആഹ് ആഹ് യൂട്യൂബ് നോക്കിയാ മനസ്സിലാവോ ഇങ്ങനെ തയ്ക്കണ ബേസിക് കിട്ടിയ പിങ്ങ
ആഹ് ആദ്യം ആദ്യം എ നമ്മുടെ ചുരിദാർ തന്നെ വെച്ച് വരച്ച് വെട്ടുക പിന്നെ പിന്നെ യൂട്യൂബ് നോക്കിയാ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങള് കിട്ടും
ഉം ഉം ഉം ഉം ഉം ഓക്കെ അപ്പൊ കറക്റ്റ് ആദ്യൊക്കെ ഫസ്റ്റ്ന്നെ ട്രൈ ചെയ്തപ്പോക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നോ
ആഹ് കൊഴപ്പൊന്നുല്ല പിന്നെ ഈ സ്ലിറ്റിട്ട ചുരിദാർ വരുമ്പത്തേന് സ്ലിറ്റിന്റെ അവിടെ ചെറിയൊരു തൊടക്കൊണ്ടല്ലോ സ്ലിറ്റ് തൊടക്കൊണ്ടല്ലോ? അവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാതെ വരുന്നത്.
തെന്ത കേറി പോവാ സ്ലിറ്റ്?
സ്ലിറ്റ് ഇച്ചിരിപ്പൊളവ് പോലെ വരും.
ആഹ് ആഹ് ആഹ് അത് അടിക്കുണോട്ത്തുള്ള പ്രശ്നോ വെട്ട്ന്നോട്ത്തുള്ള പ്രശ്നോ?
അത് നം നമ്മള് സ്ലിറ്റ് പിടിച്ച് റെഡിയാക്കി ഒരു പാങ്ങായി ച്ചഴിഞ്ഞാൽ പിന്നെ കൊഴപ്പ ല്ല. ഇപ്പൊ കൊഴപ്പ ല്ല ഇപ്പ ഓക്കെയി. പിന്നെ കഴുത്ത് കഴുത്ത് കഴിക്കുമ്പഴാ പിന്നെ പാടു വരുന്നെ. കഴുത്ത് നമ്മള് ആദ്യായിട്ട് തയ്ക്കുമ്പത്തിന് നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചൊക്കെ തയ്ക്കൂലോ. ഇച്ചിരി ബലൊക്കെ പിടിക്കുമ്പോ കഴുത്ത് കോണിച്ചു പോകും.
ആഹ് അളവ് കൃത്യായിട്ടുള്ള അളവ് കിട്ടൂല.
ആഹ്, മ്മ, ആദ്യ, ആദ്യം, വട്ടക്കഴുത്ത് തയ്ച്ച് പഠിക്കണാ നല്ലത്.
മോഡല് ത തയ്ക്കാതെ ആദ്യം റൗണ്ട് തയ് ച്ച് പടിക്കുവാണെങ്കി എളുപ്പം കിട്ടും.
എളുപ്പായിരിക്കു ല്ലേ? ഉം, ഇങ്ങ തൊടക്കം മുതൽ നിങ്ങൾ ചു ചുരിദാറാണ് പഠിച്ചോണ്ടിരുന്നെ ല്ലെ?
ആഹ്
ഇപ്പ സ്വയം തയ്ക്കാനും തൊടങ്ങി.
ഉം, എന്തായിരുന്നവിടെ സ്പെഷ്യല്?
സ്പഷ്യലൊന്നു ന്നുല്ലാ. പിന്നെ, ഞായറാഴ്ച അല്ലേ. ഇപ്പോ സാദാ ചോറും കറീന്നൊള്ളായിരുന്നു. ഫ്രൈഡല്ലേ.? പിന്നെ, സ്പെഷ്യൽ ദീസോ?
ആഹ് ഇവിടെ സൺഡേ. യാ, ഇവിടെ സൺഡേ എല്ലാരും വീട്ടിലിരിക്കുണോണ്ട്.
ആഹ്, ഉണ്ടാവായിരിക്കു ല്ലേ?
ആഹ്, ഇവിടെ സൺഡേ സ്പെഷ്യല്ല്ല ബാക്കി എല്ലാരും അല്ലാത്ത ദിവസം പോവൂലോ.?
ആഹ്, ആഹ്, അവിടെ ഫ്രൈഡേ എല്ലാരുണ്ടാവല്. എല്ലാരും പള്ളിക്ക് പോണ ദിവസായൊണ്ട് ജുമഅന്റെ ദിവസായോണ്ട്. എല്ലാവരുണ്ടാവും ഇസമയത്ത് ഞന്ന്ക്കും.
മക്കള്
മക്കള് രണ്ടണ്ട് ഒരാള് രണ്ടാ ക്ലാസ്സിലാണ് ഒരാള് മൂനയസ്സാണ്.
ആഹ്‌, അപ്പം എ ഏൻ്റ കൊച്ചിന്റെ പ്രായം.
ഉം
മൂത്തയാക്ക് മൂത്തയാള് രണ്ടിലേക്ക് എളേയാൾക്ക് മൂന്നര വയസ്.
ഉം, മൂന്ന് വയസ്സ് ആവണൊള്ളൂ. അങ്കനവാടീ ചേർക്കാനായി ഉഹ്
അങ്ങ്, ആഹ്, അങ്കണവാടി ഇവന് ഞാൻ അൽഫിത്ര പോലെയുള്ള ഒരു സ്കൂളുണ്ടിവിടെ.
എന്ത്?
ഈ, അൽഫിത്ര പോലെയുള്ള സ്കൂളില്ലേ?
ആഹ്, ആഹ്, മനസ്സിലായി ആഹ് അ
അവിടെ ചേർക്കാന്നോത്തോണ്ട് ഇൻ ഇൻഷാള്ള ഇരിക്കുന്നു. ആഹ്, സുന്നത്ത് കഴിഞ്ഞിരിക്ക്യാ.
ഏഹ്, കൊറേ ആയോ?
കൊറെ അവൻ കുഞ്ഞിലേ ചെയ്തില്ലായിരുന്നു.
ഓഹ്, ഓഹ്
ഹോസ്പിറ്റൽ കേസൊക്കെ ആയതോണ്ട് കുഞ്ഞിലെ ചെയ്യാൻ പറ്റിയില്ല അപ്പം. സുന്നത്ത് കഴിഞ്ഞി ഇരിക്കുന്ന കൊണ്ട്, പൊറുക്കൻ ഇച്ചിരി താമസം. ഈ പ്രായം ആയത് കൊണ്ട് ഓടി കളിക്കുന്.
ഉം അല്ല ഞങ്ങള ഞങ്ങളെ ഇവിടെയൊക്കെ ഈ പ്രായത്തിനാണ് ചെയ്യല് മൂന്ന് നാല് മദ്രസയിലേക്ക് ചേർത്തണതിനന് കൊറച്ച് കൊറച്ച് മുന്നായിട്ട് ന്നെ ചെയ്യലൊള്ളൂ ആഹ് പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്ര അത്ര ചെറുപ്പത്തില് ചെയ്യൊള്ളൂ ഇപ്പം എല്ലാരും ചെയ്ത് തൊട ങ്ങിൻട്ടൊ ചെറുപ്പത്തിലെ
ആഹ് എന്റെ മൂത്തവനൊക്കെ പന്ത്രണ്ടാമത്തെ ദിവസം ചെയ്താ പക്ഷെ അതാ നല്ലത് പിറ്റ ആഹാ പിറ്റേ ദിവസം പൊറത്ത് പോയിക്കോളൂം ഇത് രണ്ടാഴ്ചയ ഞാൻ ഇത് കൊണ്ട് നടക്കുന്നു പിറ്റേ ദിവസം ഇവൻ കാ കട്ടിലേന്ന് എറങ്ങാൻ തൊടങ്ങി അപ്പൊ സ്റ്റി ച്ച് പൊട്ടി പോയി പിന്നെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി ഡ്രസ്സ് ചെയ്തൊണ്ടിരിക്കുന്നു
ഉം ഓക്കെ
നമുക്ക് ക കണ്ട് നിൽക്കാനും ഭയങ്കര പാടാ അത് ഈ പ്രായ ആവുമ്പോത്തേനും ആഹ് ചെറുപ്രായത്തി ത്തിലാണെങ്കിൽ നമുക്ക് അതങ്ങോട് പെട്ടെന്ന് ഇതായി പോകും
ഉം ഉം ഉം
വർത്താനം പറയാൻ തൊടങ്ങിയതൊണ്ട് ഭയങ്കര പാടാ
ആഹ് ആഹ് പെരുന്നാളിന് യെങ്ങനെ എല്ലാരും വീട്ടിലേക്ക് വരോ
പെരുന്നാള് ബലിയൊരുന്നാളിന് എല്ലാരും പിറ്റേന്നാ കൂടണത് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ളൂ ദിവസ കൂടണത്
ആഹ് നിങ്ങ ങ്ങളെ വീട്ടേക്ക് പോവണ്ടോ അന്ന്
ആഹ് പിറ്റേ പിറ്റേ ദിവസാ പോകുന്നത്
പിറ്റേ പിറ്റേ ദിവസപോവൽ ഹേ അപ്പൊ ഭർത്താ ഭർത്താവിന്റെ വീട്ടിലോ അന്ന് എല്ലും തറ തറവാടാ
ആഹ് തറവാട ഭർത്താവിന്റെ വീട്ടില ഇവിടെ ആായി രിക്കും ഞാൻ അന്ന് പെരുന്നാളി്റെ അന്ന്
ആഹ് ആഹ് ആഹ് ആഹ് അന്ന് എല്ലാരും വീട്ട് വരൊ തറവാടിന്ന് മറ്റേ മറ്റ മറ്റ മക്കളൊക്കെ എല്ലാരും അവിടുന്ന് ഒന്നിച്ചന കഴിക്കല് പെരുന്നാൾ
പെരുന്നാള് ഇവിടെ നാത്തൂന് ഇവിടെ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് കിടക്കുവ അപ്പൊ അവളിവിടെ ഉണ്ട് അവള് പെരുന്നാൾ കഴിഞ്ഞ് ഇനി പോവൊള്ളു അവൾ സ്കൂൾ തൊറക്കല്ലോ പെരുന്നാൾ കഴിയുമ്പോം അപ്പോഴേ അവള് പോവത്തുള്ളൂ
ആഹ് മറ്റേ ആൺകുട്ടികളൊന്നും ഇല്ല നിങ്ങളുടെ ഹസ്ബൻഡ് മാത്ര മോനായിട്ടൊള്ളു
ആഹ് അതെ അതെ ഒരാണു ഒരു പെണ്ണു
അതന്ന് ചോദിച്ചെയി ഉം ഇവിടെക്കെ രണ്ട് മൂന്നാൾക്കാരുണ്ട് മൂത്തച്ചമാരോളച്ചന്മാരൊക്കെയിട്ടുണ്ട് ഇപ്പ എല്ലാരും പെരുന്നാള് ൻ്റെ അന്ന് തറവാട്ടിലേക്ക് വരും ഇബട്ന്നാണ് കഴിക്കല് കഴിച്ചിട്ട് അന്ന് വൈകുന്നേരം എല്ലാരും പിരിയും പിന്നെ അവനാ ൻ്റെവീട്ടക്ക് പോകും
ഇവിടെ പെരുന്നാളിന്റെ പിറ്റ റ്റേന്ന് ഞങ്ങള് ഇവിടുത്തെ ഇവിടുത്തെ അമ്മായിമ്മയുടെ മൂത്ത ജ്യേഷ്ഠത്തി വിട്ട ട്ടില എല്ലാരും കൂടുന്നത് ഏ ആഹ് അങ്ങനെയാ എല്ലാ പെരുന്നാളിനും അവിടെയാാ കൂടണത്
ഇങ്ങളെ അവ്ടെ അവ്ട്ത്തെ പ്രത്യേകതയാണോ അതോ ഇങ്ങളെ വീട്ട്ലെ പ്രത്യേകതയാണോ
ഇവിട്ത്തെ പ്ര ഞങ്ങടെ വീട്ടിലെ പ്രത്യേകതെ
അതാ ചോയിച്ചേ ഇഞ്ഞ് അവടെ ആ ഇട് ആ വാ ത്ത് ഏത് അ
അവര് ആഹ് ഇവര് അമ്മായിമ്മയ്ക്ക് അവര് അഞ്ച് ജേ ജേഷ് ട്ടനും ചേട്ടത്തിന്മാരും അങ്ങനായിട്ട് അഞ്ച് മക്കള ഇവര് അപ്പൊ അവരും അവര്ടെ മക്കടെ മക്കളും മക്കടെ മക്കളോക്കായിട്ട് വല്ല്യോരു ഫാമിലി ആയിട്ട് അവിടെ കൂടുവാ
ഉ ഉ
ആഹ് അപ്പ രാവിലെ തൊട്ട് ആഹ് അപ്പൊ പിറ്റേന്ന് രാവിലൊട്ട്ള്ള ഫുഡും അവിടെ നമ്മളെന്നെ റെഡിയാക്കണം നമ്മളെന്നെ ഒന്നിച്ച് കൂടണം
ആഹ് ആഹ് ആഹ് അപ്പൊ അന്നൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരാണോ ഇങ്ങള് ഇങ്ങളെ വീട്ടിലേക്ക് പോകുന്നെ
ആഹ് അപ്പം അപ്പൊ പാതിര വെള്പ്പാവും പിന്നെ തിരിച്ച് വര്ന്നത് അതും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവൊള്ളു
ഓഹ് ഓ പിറ്റേന്നാവും ലേ ആഹ് അവിടെ എല്ലാരുണ്ടോ പിന്നെ എല്ലാരും കൂടോ
അവിടെ അവിടെ ഞങ്ങള് രണ്ട് പേരോള്ളൂ ഒരാണ്‌ ഒര് പെണ്ണോള്ളൂ
ആഹ് ആഹ്
അവിടെ അത്ര ആഘോഷവില്ല പക്ഷെ ഇവിട്യാ ആഘോഷം മുഴുവൻ
അതെന്നെ ആൾക്കാര് ജനങ്ങള് കൂട്ണേന സരിച്ചല്ലേ ആഘോഷം ഇണ്ടാക ഒന്ന് രണ്ട് ആൾക്കാര്ണ്ടാവുമ്പോ അയിന്റെ ഇത് മാറും സംഭവൊക്കെ ശെരിയാണ് ആഹ് ആൾക്കാര് കൂടുമ്പളെ അയിന്റെ രസണ്ടാവൊള്ളു
ആഹ് പിന്നെ വേറെന്താ വിശേഷം മഴയൊക്കെണ്ടോ അങ്ങോട്
ഉം മഴ ഇന്നില്ല ഇന്നലൊക്കെ നല്ല മഴം ഇട്യോക്കെണ്ടായിരുന്നു ഉച്ചന്റേഷം ഇന്ന്പ്പം വെയിലാണ് അടെ വെള്ളോക്കെ കേറ്ണ സ്ഥലാ ഏഹ് വെള്ളം കെറോ അവ്ടെ അക വെള്ളൊക്കെ കെറോ ആദ്യവെ
വെള്ളം ഉണ്ട്
ഉം വെള്ളം കേ അല്ലെ വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാവോ ചോയിക്ക അവ്ടാ
ആഹ് ഈ ഏരിയൽ ഈ ഏരിയേലില്ല
ഏഹ് ഓഹ് ആഹ്
പക്ഷെ തുണി ഒണങ്ങാനും അങ്ങനെള്ള കാര്യങ്ങൾക്ക് നല്ല പാടാ
ആഹ് ആഹ് മഴയാണെങ്കില് അതെല്ലോട്ത്തു അങ്ങനെന്യാണ് പിന്നെ വാഷിംങ്ങ് മെഷീന്ള്ളോണ്ട്
ആഹ് എന്നാലും ഈ പിള്ളേരാവുമ്പത്തേനും ചെറ പറ ചെറ പറാന്ന് കൂട്ടിയിടും പിന്നെ സ്കൂള് ഉണ്ടെങ്കി കൊഴപ്പല്ല വീട്ടിലിരിക്കുമ്പോ ഭയങ്കര പാടാണല്ലോ
ആഹ് ആഹ് ഇന്നാ ആയിക്കോട്ടെട്ടോ ഞാൻ പിന്നെ വിളിക്കാം ആഹ് കട്ടായിന്